ആഹ് കേക്കിണ്ട് കേക്കിണ്ട്.
ഇങ്ങ് ഇണ്ടാക്ക്യേയില്ലെ? കേക്ക് ഇണ്ടാക്ക്യേയില്ലെ?
ഉം മ് ഞാൻ കേക്ക് ഇണ്ടാക്കലില്ല കേക്കിന് മോള്ത്തെ നിഞ്ഞ എറങ്ങണ്ടേ. ബേ എന്താണ് ഇതിന എന്താട്ടാ ഓവന്.
ആഹ് ഓ വ ഓവൻ വേണന്നന്നുല്ല. അല്ലാണ്ട് അടുപ്പ തന്നെ ഗ്യാസ്മ്മ തന്നെ വെക്കാലോ. ആഹ് കുക്കർലല്ല കട്ടിയുള്ള പാത്രല്ലേ പിന്നെ നോൺ സ്റ്റിക്കിന്റെ പാത്രം. ത്രല്ലെ കട്ടിയിള്ള അതാണെങ്കിലും മതി പിന്നെ കട്ടിയുള്ള വാ ട്ട ണ്ടാവല്ലോ അടികട്ടിള്ളെ അങ്ങനത്താണെങ്കിലും മതി അയ്ലെർക്കി വെക്കല്ലേ ചെയ്യ. നമ്മള് ആഹ് അങ്ങനെ ആക്കിയാ മതി വെറുതെ മ്മ ക്രീമൊന്നു. ആഹ് ഞാൻ ഓവന്ൽ ഉണ്ടാക്ക. ഓ രണ്ടിലും ഉണ്ടാക്കൽണ്ട് അടുപ്പത്തും ഉണ്ടാക്കും ഓവനലും ഉണ്ടാക്കും. ഏ അടി കട്ടിയുള്ള പാ
ഇവിടെ മക്കളല്ല ഞാൻ ഒരട്ടണ്ടാക്കിയാലേ ഒരട്ടണ്ടാക്കിയാലേ പിന്നെ എപ്പളുണ്ടാക്കണ്ട്യരും. മക്കക്ക് പറ്റിയ പിന്നെപ്പളും ഇണ്ടാക്കണ്ടേരും അതാള്ളത് .
ട്ടുലാ വിചാരിച്
ചുട്ടു കാൽ കൽത്ത കൽത്തപ്പം ചുട്ട് അങ്ങന വെച്ചാല് ഓര്ക്കൊക്കെ ഭയങ്കര നോക്കിയിരുന്നു പിന്നെ വി
ആഹ്.
ക്രീമ് ഒക്കെ ആക്കുമ്പോ അതിനൊക്കെ എക്സ്പെൻസ് കൊർച്ച് കൂടും.
ക്രീമൊക്കെ ആക്കി കാണെങ്കിൽ പിന്നെ ക്രീമുണ്ടാക്കുമ്പോ. മക്കൾ വന്ന് വാരി കഴക്കി അതൊക്കെണ്ടാവും അ ഈ ക്രീമന്നെ വൈുന്നേരോ ആഹ് ഭയങ്കര ഇഷ്ടമായിരിക്കല്ലോ അങ്ങനെക്കെ ണ്ടാവും എനിക്ക് ഇന്നൊരു ഞാൻ ഇണ്ടാക്കുന്നതിന് മുന്നേ പറിയൂ ഇണ്ടാക്കണെങ്കില് മാറിന്നോളാണ്ടി എട് ത്ത്ക്ക് വന്ന ഞാൻ ഇണ്ടാക്കൂലന്ന്റിയും. ഉം ആധ്യേ വാണിങ്ങ് കൊടുക്കും പറഞ്ഞേൽപ്പിക്കും.
ഏയ് ഇന്റെ അമ്മായ് ഉണ്ടാക്കും അമ്മോന്റെ പെണ്ണ്ങ്ങളെ. ഇങ്ങളെന്താ പറയലാവോ ഉമ്മാന്റെ ആങ്ങൾന്റെ പെണ്ണ്ങ്ങൾ ഇണ്ടാക്കലുണ്ട്. അമ്മായി അറിയും. ഇങ്ങനെ അമ്മായിന്നല്ലേ. ആഹ് അപ്പൊ അവിടെ ഇണ്ടാക്കും പക്ഷെ അവ അവര് പൊർത്ത്ക്കൊക്കെ കൊടുക്കും. ആഹ് അവർക്ക് നല്ലോം ഓർഡർ കിട്ടലിണ്ട്. ഏഹ് പൊർത്ത്ക്കൊക്കെ കൊടുക്കും. സ്കൂൾന്ന് ഇപ്പങ്ങനെ അങ്ങനെ സ്കൂൾന്ന് വര്ല്ണ്ട്. ക്രിസ്മസ് ഒക്കെ ആയാൽ നല്ല ഓർഡർ ഇണ്ടാവൽണ്ട്. ഒ ഓൽ പിന്നെ ക്രിസ്മസ്. സിനൊക്കെ അങ്ങനക്കെ ബർത്ത്ഡേ അങ്ങൻത്തീനൊക്കെ ഓഡർ കിട്ടല്ണ്ട്. ഇപ്പൊ എന്താണാവട്ടോ കുറെ മുന്നേ കിട്ട ട്ടിരുന്നു അന്ന് അയിന് ഏഹ് വർക്കൊക്കെ ചെയ്തിന് പിന്നെപ്പം . ടീച്ചറായ് പോവാണ്. അമ്മോനൊക്കെ മരിച്ചു. ക്യാൻസറൊക്കെയായ്രുന്നു. പ്പം അമ്മായന്നെ.
ആണോ ഓ.
അങ്ങനൊക്കെ ആഹ് അങ്ങനെ എറങ്ങിയതാണ് കേക്കിങ്ങ്ക്ക് ഒക്കെ മക്കളിണ്ട്.
ആഹ്
ചെറുത് ഇപ്പോ ഡിഗ്രി ത് ഇപ്പോ ഒരു കടയിലാണ് എന്നാലും അമ്മായി പണിക് ക്ക് പോവിണ്ട് പണിക്ക് പറഞ്ഞാൽ ടീച്ചറ ആയി പോവേ ഉം ആഹ് അങ്ങനെ പോണ്ട് ആപ്പ പിന്നെ ആഹ് ഈ അത്യാവശ്യം അമ്മായിയുടെ കുടുംബം. പറഞ്ഞ പൊതുവെ വിദ്യാഭ്യാസം ഉള്ള കുടുംബമാണ് അതായത് ടീച്ചർ ആ അ മായന്നെ ട്രേ നിങ്ങ് ഒക്കെ കഴിഞ്ഞിക്കണു പിന്നെ അമ്മവോൻ അന്ന് ഗൾഫിലക്കെയിരുന്നു അമ്മോൻ പറഞ്ഞ പോണ്ടച്ചതേരിക്കും ഇപ്പൊ ഞാ ഇണ്ട് ഓൻ ഇപ്പ ഞാൻ അയച്ചിടുന്നണ്ട് ണ്ട് ഞങ്ങള അവിടെ ഞാ അങ്ങനത്തെ മദ്രസേണേ ഉമ്മാന്റെ ഉടീല് മറ്റേ പാലക്കുള മഞ്ചേരി ശരിയണ് ടൗണേരിയേണ് അങ്ങിടൊക്കെ അപ്പൊ അമ്മായിക്ക് അങ്ങനെ വേക്കൻസി അറിവു ഉണ്ടല്ലോ അമ്മായി അങ്ങനൊക്കെ പറഞ്ഞാട് കേറിയന്നെ ആ അവിടെ
അത് ശെരി ആഹ് ഉം അങ്ങനെ ഒരു പണി എള്ളെങ്കി കൊണ്ട് അല്ലേ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ അതില് കേയറാനായല്ലോ ഉം
പോവണ്ട് അറിയില്ലെങ്കി അമ്മായിക്ക് അങ്ങനെ വിദ്യാഭ്യാസം ഇണ്ടായോണ്ട് അമ്മായി ആ പണി ക്ക് പോവുള്ളു എന്നിപ്പൊ ഒരാളെ കയ്യീന്ന് കിട്ടിക്കോണോന്നില്ലല്ലോ അത് നമ്മളത് ഇപ്പൊ ഒരാള് നോക്കിയ ശേഷായിരിക്കും അല്ലെ അമ്മായിക്ക് അങ്ങനെ അങ്ങനത്തോരോ കൈകൾ ആഹ്
ഉം
ഒരു കൈ യ്യുണ്ടായോണ്ട് അമ്മായി ഇങ്ങനെ കുടുംബം നോക്കി മഞ്ചേരി ആയോണ്ടേ അപ്പൊ അവിടെ ക്കെ ഇങ്ങനെ പീക്ക് ടൂഷൻ കൊടുക്കാൻ പോവൊള്ളൂ അമ്മായി പോയാ മതി യാത്ര അങ്ങനെ നോക്കെണ്ട് ഓർക്ക് പൈസ വിഷയല്ല കുട്ടികളും പഠിച്ചിട്ട് മതി അങ്ങനെ ഒര് ലെവല് ആഹ് അതുകൊണ്ട് പിന്നെ അമ്മായിക്ക് കൊഴപ്പില്ല അത് പോണ്ട് പിന്നെ ഇപ്പൊ മോനുവായി അന്ന് മോനിപ്പ ഡിഗ്രിക്കായിന്നു തോന്നണു അമ്മ മരിച്ച അതീന് അപ്പോ ഇപ്പൊ പിന്നെ മോനും പണിക്കു പോണുണ്ട് അത്യാവിശ്യ ചെലവിനൊക്കെ മോനു കിട്ടണണ്ട്‌ ആഹ് ഞാൻ പോണെണ്ട് ഇപ്പങ്ങനെ കേക്കണ പറയണ കേക്കണില്ല ആഹ് ആഹ് അഹ് പിന്നെ വല്ലാതെ ആളുംല്ല ഒരു മോളും അമ്മായീം മോന്റെ ഉള്ളൂ അങ്ങനെ അമ്മായി ഓർഡർ ഇട്ടണാ അമ്മായി ഇന്റെ കുട്ടീനെ സുന്നത്ത് കയിച്ചന്ന് അതെന്താ ഏഹ് ഞങ്ങക്കാണ് പൊതുവേ കേ‌ക്കിലോ കാരണം ഇവിടെ പ റ്റൂല കേക്ക് പിന്നെ ഞങ്ങ എന്റെ ഉമ്മാന്റെ കുടിയിലും തന്നേ എയുന്റുട്ട്യാള ഞങ്ങളല്ലെ കുട്ട്യാളിള്ളെ ഇന്റെ കുട്ട്യാളാണ് കുട്ടികളായിട്ടിള്ളത് അപ്പൊ പിന്നെ അങ്ങനെ കേക്കങ്ങനെ വല്ല്യ സ് എഹ് ബർത്ത്ഡേക്കെ ആദ്യമായിട്ടാ പിന്ന ബർത്ത്ടേക്കാ പിന്നെ വാങ്ങാ വാങ്ങാ സുന്നത്ത് കഴിച്ചേന്റന്ന് കാറിന്റെ കേ‌ക്കില്ലെ കാർ ഷേപ്പിലക്ക ഇരിക്കണ
അഹ് അഹ് ആഹ് ആഹ്
ഇണ്ടാക്കിയാണ്ട് കൊടുത്തയച്ചു
ആഹ് ആഹ് ആഹ് ഭയങ്കര ഇഷ്ട്ടായിണ്ടാവല്ലോ മക്കകൊക്കെ അങ്ങനാണല്ലോ കാറിന്റെക്കെ ഷേപ്പിലോ പിന്നെ അങ്ങനത്തെ വാഹനത്തിന്റെ ഷേപ്പിലോ ഒക്കെ ഇണ്ടാക്കി കൊടുത്തക്കാണെങ്കില് ഓലിക്ക് ഭയങ്കര ഇഷ്ട്ടാകേല്ലോ കേക്ക്ന്നില്ല കേക്ക് ഉം ആഹ് ആഹ്
ഇഷ്ട്ടായി ഒരുപാട് ആഹ്
എഹ് എന്തേ
ആഹ് പറയ് പറഞ്ഞോ
ഹലോ
ആഹ് പർഞ്ഞോ കേക്കുന്നില്ലാ
ഹലോ
കേക്ക്ന്നിണ്ട് പർഞ്ഞോ
ഹലോ
ആഹ് കേക്കുന്നേ പറി
ആഹ് അങ്ങനെ രു
കേക്കില്ലേ എന്താറ് ആഹ് റേഞ്ച്പോയി കളിക്യാ
ഇതൊക്കെ അങ്ങട്ട് ഏഹ് എന്തനാ ഓനെ ഭയങ്കര ഇഷ്ടേനു റയാം നിങ്ങക്കങ്ങന പലേശെയ് എപ്പള് ഇണ്ടാക്കാ പയേസ കേക്ക്
ഏഹ് ഞാനങ്ങനെ വാഹനത്തിന്റെന്നും അങ്ങനൊന്നും ഇണ്ടാ‌ക്കില്ല അല്ലാണ്ട് പിന്നാ ചതുരത്തിലാണെങ്കിലും പിന്നെ ഹാർട്ട്
അതെരു മാ
ആഹ് ആഹ് അതൊക്കെണ്ടാക്കും പിന്നെ ആഹ് ഡിസൈൻ ചെയ്തിട്ട്
ഉം ഉം
അങ്ങനെയൊക്കെ താകൊ അല്ലാണ്ട് വാനത്തിന്റെ കണ്ടാക്കില നമ്മള് ഇതില് റീൽസിലൊക്കെ ഇങ്ങനെ കാണാ ആഹ് എന്ത് മറ്റേ സോഫ സോഫ ഇതില്ലേ സോഫന്റെക്കെ ചെരിപ്പിന്റെ ബേഗ അതൊക്കെ കാണാൻ നല്ലരസല്ലേ കണ്ടിരുന്നോവു
ആഹ് ചെര്പ്പ്
ആഹ് നല്ല രസ ശെങ്കില് ആക്കാ ആഹ് വല്ലാത്ത കൈവന്നെ പിന്നെ
ഏതാ ന്നെന്നു അറീല്ല
മാഴ പെയ്തോണ്ടാന്ന് തോന്നുലേ അലോ മായ പെയ്തോണ്ടാന്ന് തോന്നൂല്ലേ റേഞ്ച് പോയി കളിക്നെ
ആവ
കേക്ക്ണ്ല്ലേ
ആഹ് അവിടെ മ
മഴോ അങ്ങനെയൊന്നുല്ല ചെർതായിറ്റ് ചെർതായിറ്റ്
ഏഹ് ഇവിടെല്ല ഇവിടെ മഴയെല്ല
ആഹ് ന്നാ ആയി ഇപ്പ കിട്ട്ണ്ണ്ട് പിന്നെ ബേഗിന്റെ ക്ക തില് നല്ല രസാണ് കാണാന് അഹ് പഠികാം പോയികാണെങ്കിൽ നല്ല നല്ല മോഡല്
ആഹ്
അ ആഹ് നല്ല നല്ല
ആഹ് ഇങ്ങക്ക് അങ്ങനെ പഠിച്ചാൻ താല്പര്യണ്ടോ ഓൺലൈനായിട്ട് അങ്ങനെയൊക്കെ
ഇല്ല അതില്ന്ക്ക് ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരൂ പിന്നെ അതു പറഞ്ഞോളാ
ആഹ് ആഹ് നിങ്ങക്കനെ പഠിച്ചാൻ താല്പര്യണ്ടോ
ഇല്ല ഞാന് പിന്നെ ഇതില്ലേ ഓൺലൈനായിട്ട് മക്കളെ പഠിപ്പിക്കാൻ മാണ്ടി അയിന്റെ ഇതൊക്കെ വർല്ണ്ട് പക്ഷെ ഞാൻ കേറിയില്ല ഞാന് ത് സോറി എൽ കെ ജി യു കെ ജി കുട്ടിയൊക്കെ പി പി സി ടി സി അത് എഴുതിയതാ പരീക്ഷക്കെഴുതിയ ഒരു മാസ ഞാൻ പോയിന്നു പിന്നെ പോയിട്ടില്ല ഒർ എന്താ അത് പറഞ്ഞാണോ എനിക്ക് തലവേദന പ്രശ്നം കൊണ്ടേ അത് അതൊരു പ്രശ്നാ അപ്പൊ മക്കളോടൊക്കെ ആഹ് ഹ് ഇണ്ട് ഞാനൊരു മാസം ഞാന് സ്കൂളിൽ പോയിനു
എപ്പ ക്ലാസിനു പോയിനു
ആഹ് ക്ലാസ്സില് ക്ലാസ്സ് എടുകാം വേണ്ടീട്ട് പോയിനു അപ്പോ ഒരു മാസം ഞാൻ പോയി പിന്നെ പോയിട്ടില്ല പിന്നെ ഈ തലവേദന്റെ പ്രശ്നം കോണ്ടേ എനിക്ക് ക്ലാസ് എടുക്കാനോ എനി പ റ്റൂല ന്നിട്ട അപ്പോ ന്റെ മാപ്പള പറഞ്ഞ് എം പോണ്ട പോ ആവുലന്നർഞ്ഞ് ർഞ്ഞ് അതാ മ ആഹ് ആഹ തലവേദന മൈഗ്രൈന്റെ പ്രശ്നം അപ്പൊ അത് ആണ് പ്രശ്നം കാര്യമായിട്ട് പ്രശ് അതാ ഇനിയിപ്പം പുറത്ത് യാത്ര പോവുവാണെങ്കിലും പ്രശ്നണ് പിന്നെ എല്ലാം കൊണ്ടും ആഹ് ഒരു മൈഗ്രൈന്റെ ഒരു പ്രശ്ന ഇള്ളൻ കൊണ്ട് ബുദ്ധിമുട്ട് ഞൻ പൊറത്തു പോവണെങ്കിലൊക്കെ തന്നെ പിന്നെ എന്താക്കൂ ഞാന് ഗുളിക കരുതല അധികം വേദനയൊക്കെ വരുന്നേരം വേഗം ഗുളിക ത്ത് കുടിക്കും അല്ലെങ്കി നടക്കൂല തിരേ പോയി ഞാന് ചെൽപ്പോ പിന്നെ അ എന്താ പറയ ഇപ്പം ഇവിടുന്ന്പ്പോ വയനാട്ടിലൊക്കെ പോവണെങ്കില് വയനാട്ടില് പിന്നേ നല്ല ഉഷാറില് പോവുട്ടോ പക്ഷേങ്കില് അതിരിച്ച് വരുമ്പോഴക്ക് ഭയങ്കര ഞാനാകിതാവും തീരെ ഇതിണ്ടാവൂല ഒരു ഷാറും ഇണ്ടാവൂല അതാണ് പ്രശ്നം മൈഗ്രൈൻ കൊറേ കാണിചോക്കി എന്നിട്ടൊന്നൊര് അന്നപ്പം മാറും മരുന്ന് കുടിക്കുമ്പോ പിന്നേയും വരൂ. അങ്ങനൊയിട്ട് ഭയങ്കര ഇതാണ് പിന്നെ മലപ്പുറത്തൊക്കെ പറയുന്ന കേട്ടിക്കണ് ഒറ്റമൂലി ചികിത്സന്ന് പറഞ്ഞിട്ടൊക്കെ കേട്ടിക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കില് ഉള്ളടെങ്കിലും അന്വേഷിച്ച് കണ്ടുടിക്കണം അപ്പൊ അങ്ങൻത്തൊക്കെ ഇണ്ടെങ്കിൽ ചെലപ്പോ മാറിപ്പോയിനെങ്കിലോന്ന് വിചാരിക്കു
ആഹ് ഭയങ്കര വിഷയണ്ല്ലേ ഒന്നും പറ്റൂല കൂടുതൽ യാത്രയ്യാൻ പറ്റൂല കൂടി കാണുലേ അ ആഹ് എ ആഹ്